ഹലോ ഏഹ് ആഹ് കേക്ക്ണ്ട ആഹ് ഇപ്പ കേക്ക്ണ്ട്
മഴയുണ്ടോ?
മയയിപ്പില്ല ഇന്നലെ ഇന്നൊക്കെ ആയിട്ട് നല്ല കുറവുണ്ട് മയക്ക് അത് കഴിഞ്ഞ് നല്ല മയയായിനി. അവിടെ എങ്ങനെ മയയുണ്ടോ
ഇവിടാ പറയണ കാണാം
ആഹ് നല്ല മഴ കിട്ടീണോ ഏഹ് വാ വാ ഭക്ഷണം ക ഭക്ഷണം കയിച്ചു പറയാ
ഉം
എ എന്താ നിങ്ങള് ഭക്ഷണം കയിച് എൻ ക്ക് രണ്ടു ട്ട്യാളാണ് സ്ക്കൂൾക്കോവനൊന്നു ആയില്ല മൂന്ന്യ്സ് അങ്കലവാടി ചേർത്താനായിട്ടൊളളു ഇ
ആ ഭക്ഷണം കഴിച്ചു രണ്ടാൾക്ക് കോളെയ്തു
ഏഹ് ഏനെ കു കുട്ട്യാള് സ്കൂൾക്കോണോല്ണ്ടോ
ആ സ്‌ക്കൂൾക്കോണോല്ണ്ട് മൂന്നാള്ണ്ട് അയ്ല് രണ്ടാള് സ്ക്കൂൾക്കോവും
ആ സ് ഇന്ന് സ്ക്കൂൾട്ട ആ ഇന്ന് പവധ്യാ ഇന്ന് അവധി ഒഴിവാക്കാരല്ലേ ആ ആ ശനിയാഴ്ച ആയോണ്ട്
ഇന്ന് അവധ്യാണ്
ആ ആ
ച്ചള്ളതോണ്ടെ
ആ ശനി ഞായറാവത്യേക്കാരം
ശനിഞായറ് അവധ്യാണ്
ആ മദ്രസ ന്നെ മദ്രസ് വേറെ പോല അപ്പം രണ്ടോപ്
അല്ല മദ്രസ് വേറെ വടെ അട് തന്നെണ്
ആ അന്ന് മദ്രസ് മാത്രേ ഉണ്ടായിണ്ടാവുള്ളുല്ലേ മദ്രസ് മാത്രേ ഇണ്ടയി ആ
പിന്നെ ഒരാള് അങ്കൽവാടി പോൺണ്ട്
ഏ ആ ഇന്നങ്കലവാടിയൊന്നുല്ലല്ലോ
അങ്കലവാടില്ല ഇന്ന് രണ്ടാ ശനിയല്ലേ
ആ അപ്പന്ന് ദിഒഎല്ലാർക്കു അവധേക്കാരം
എല്ലാർക്കു അവധ്യാണ് ഇവടെ യുദ്ധല്ലേ
ആ അത് ഞാൻ ചോയിച്ചാ വെരേനി കച്ചറ ക്കാരല്ലേ ഓ ഞമ്മക്ക് സ മയം പോണ റീല
ആ സമയം പോണതൊന്നു അറീല
ഓലേ പിന്നാലെ ഇങ്ങ് നടക്കേണ്ടി വരും
ആ
ഓല് ഓല്ക് സ്കൂള് ഇല്ലാന്നക്കരെ ഒഴിവ് കിട്ടിയെ ല്ലേ
ആ ആ
ഇനി സ്കൂൾക്ക് ഇപ്രാവശ്യം ബാഗും പുസ്തകവും ഒക്കെ വാങ്ങീന്യോ
ബേഗ് ആ ബേഗതൊക്കെ വാങ്ങി എല്ലല്ലാരും രണ്ടാക്കും വാങ്ങീട്ടില്ല. കഴിഞ്ഞ പ്രാവശ്യം വാങ്ങീതന്നെ പൗ അയിൻ്റേഷം വാങ്ങി. അപ്പൊ വേണം പുതിയത് വേണം ബുക്കും നോട്ട് ബുക്കും ഉനി ഫോമൊക്കെ വാങ്ങി അത് കിട്ടാണ്ടെ
ആ അത് സ്കൂൾന്ന് കിട്ടാ മതിയാവുംല്ലേ
ആ അതായിട്ടില്ല
ആപ്പൊ വെക്കേഷൻല് കിട്ടില്ലേനി
വെക്കേഷൻല് യു പി സ്കൂളിൽ കിട്ടി
ആ ആ സ്കൂൾ കിട്ടി. ആ എൽ പി കിട്ടീണ്ടാവുലെ ലേ
ഇപ്രാവശ്യം യൂണിഫോം മാറേം ചെയ്തു. അപ്പൊ ആയിട്ടില്ല. രണ്ടാഴ്ചയോളം കളറന്നെണ്ന്ന് പർഞ്ഞു
ഇനി കിട്ടീട്ട് വേം അട്ച്ച് കിട്ടേണ്ടി വരൂല്ലേ
അട്ച്ചത് വാങ്ങയ്ക്കരം സ്കൂൾ ലന്നെ അടിച്ചത് കൊട്ന്ന് ക്കാണ്ട് സ്കൂളാരന്നെ കൊട്ക്കേക്കാരം ഇൻപ്പോ യൂണിഫോമ് കിട്ടീട്ട് അട് അടിച്ച് ഇടാന് നേരം ഇല്ലല്ലോ. അപ്പോന് സ്കൂൾ പൂട്ടാനാവൂലേ. എന്തായാലും പയിനഞ്ചീസം കൊണ്ട് അടിച്ചിട്ടുണ്ടാവോളൂ ന്തോരാൾക്കാര്ടെ അടിച്ചാനുണ്ടാവൂലേ
ഇപ്പ യൂണിഫോം മാറാത്ത സ്കൂളിലൊക്കെ വെക്കേ ക്കേഷൻ തന്നെ കൊടുത്തന്ന് തുടക്കത്തിലെന്നെ. ഒരെ അനിയത്തിക്കൊക്കെ സ്കൂൾ പൂട്ടണ എക്സാം കഴിഞ്ഞ് പൂട്ടണ അതില് കിട്ടിയണ് യൂണിഫോമ് വേം അടിച്ച് തൊർക്ക്‌ ണന്നന്നെ ഇടാൻ പറഞ്ഞന്റെ-
ആ ഇവിടെ ന്റെ മോന്ക് ഞാൻ ശീലട്തതാണ് അത് അട്പ്പിച്ചുട്ടൂല്ല രണ്ടൂട്ടം ഇണ്ട് പിന്നെ വടെ വാങ്ങി ള്ളൂ മയന്നേണെങ്കിൽ ഒപ്പിക്കണം
ആഹ്
വല്യ കേടൊന്നും ഇല്യേനും
ഏ
വല്യ കേടൊന്നും ഇല്ല്യേനും ആദ്യത്തേന് അങ്ങനെ അപ്പൊ പിന്നെ അടുപ്പിച്ചിട്ടില്ലേ ഇനിപ്പെത്യാലും രണ്ടൊല്ലം രണ്ടൊല്ലം കൂടി അത് തന്നെണ്.
ആഹ്
മാ
സ്കൂളടുത്തന്നെ.
ആഹ് ആഹ് ഒരോത് ഏ നടക്കല്ല വ വണ്ടിക്കന്നെ ബസ്ന ന്നെ പോവല്
സ്കൂൾ ബസ്സ് ഉണ്ടാവു ലേ ങ്ങള് ഉച്ചക്ക് കടക്കലൊക്കെ ണ്ടോ? ഹലോ ഹലോ ആഹ് ട്ടക്ക് കേൾക്കാതായി.
ഉല്ല
ഇപ്പ കേക്ക്ണ്ടാ.
ആ കേക്ക് ണ്ട്
ആഹ്
ഒരു ഉച്ചക്ക് ഒർങ്ങോ കുട്ടിയേള്.
യൗ ഡ ഒറ്ങ്ങണ് ഇപ്പൊർങ്ങണ്ടില്ലേനി ഒരു തമർന്ന് ഇരുന്നാതെന്നെ
കടക്കലൊന്നും ഉണ്ടാവുല ലേ
ഏ ഏ നിന്നടിച്ചാ
രാത്രി ഏണ്ടാപ്പം വേ ഒറങ്ങോ
രാത്രിം വേം ഉറങ്ങൊന്നില്ല അപ്പളും എഴുതാനും വായി ച്ചാനുള്ളത് പർഞ്ഞ് ഒപ്പം നിന്നെങ്കി ചെജ്ജും അല്ലെങ്കിൽ അതു ഇല്ല
ഓരിങ്ങനെ കളിക്ക
ആഹ കളി തന്നെയല്ലല്ല അടിപിടിയല്ലേ?
മൂന്നാളും ഉണ്ടാവുവോ? കച്ച പക്കേ
രണ്ടാൾണ്ടാവുള്ളൂ ഒന്ന് വഞ്ഞ് ചെറുതല്ലേ
ആഹ
അത്ങ്ങനെ കച്ചറ അങ്ങനെയാണ് ഇങ്ങനെെ പറഞ്ഞ കൊടുക്കു
അ
ഉ
ഓലങ്ങ നോക്കാ ഒരാൾ രു
ആഹ
ഇടെ വൈകുന്നാല എന്താ എന്താ ഇണ്ടാക്കും ഒക്ക് കടി ചായക്ക് അ ഹലോ അവവിടെ റേഞ്ച് ഹലോ ഹലോ